ഓ ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
കേൾക്ക്ന്നില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്.
ആഹ് എന്തെക്കെ വിശേഷം.
ഒക്കെ നല്ലത്.
രണ്ടാളും ഒപ്പം പറയല്ലേ.
ആഹ് റൈഞ്ച് ഇഷ്യൂ ണ്ടാവും അപ്പ ഇങ്ങനെ ഫസ്റ്റ്ന്ന് കേക്കാതെക്കണായിരിക്കും.
ആഹ് ആഹ്. ല്ലെ ഇവനിങ് ചായ കുടിച്ചോ.
ചായതാ ഹസ്ബൻഡ് വന്നിട്ടേ കുടിക്കൊള്ളൂ.
ഏഹ് എപ്പളാ വെരാറ്.
ഓ ഒരു വെര്ന്ണ്ട് എന്താ സാധനം വേണ്ടി എന്നൊക്കെ ചോയിച്ചു വിൾച്ച്ട്ട്ണ്ടാര്ന്നു ആഹ് ഞാൻ പറയാ എന്തെങ്കിലും പിന്നെ ചീരേ അങ്ങൻത്തെന്തെങ്കിലും വാങ്ങാൻ കിട്ടോ നോക്കിയറിയ ചീ പിന്നെ കറിക്കേയ് കറി ക്കും ഞ്ഞു ഉപ്പേരിയെക്കാനൊക്കെ രെസാണ്.
ഏ ചീരയൊക്കെ വെക്കന് ങ്ങളതൊക്കെ വാങ്ങലാണോ.
വാങ്ങും ചെയ്യും ഞ് ഇവട്ന്ന് പിന്നെ ഞമ്മക്കില്ല നമ്മളിഞ്ഞിവിടെ അയൽവാസി ഒരുപാടത്തോ അങ്ങനെ അങ്ങനെ ഇണ്ടാക്കിയത് അങ്ങനെ കൊണ്ടുവരല്ലേ മുരിങ്ങേ. ചക്കകുരുവും പരിപ്പും മുരിങ്ങയെല അത് നല്ല രസമാണ് അങ്ങനെ വെച്ചാല്.
ആഹ്
മുരിങ്ങ കറി ഇണ്ടാക്കണേക്കാട്ടി ഇഷ്ടവാ എനിക്ക്- ആഹ് ആഹ് ഒലർത്തി വെക്കൂലെ തേങ്ങക്കെട്ടാണ്ട്.
എന്ത് എന്ത് വെച്ച്ന്നാണ് മുരിങ്ങേ.
ആഹ് മുരിങ്ങ.
ആഹ് അങ്ങനെ ആ നിങ്ങള് വെക്കല് ഞാൻ അന്ന് വച്ചിട്ട്- എന്താ കയ്ച്ചു ഭയങ്കര കയ്പ്പ്.
മൂടി വെക്കരുത്.
ഇനി അങ്ങനെണ്ടോ.
ആഹ് മുരിങ്ങയും മുരിങ്ങക്ക് നല്ല പ്രശ്നയിണ്ട് കറി വെക്കുവാണെങ്കിലും ഉപ്പേരി വെക്കുവാണെങ്കിലും ഒന്നും മൂടി വെക്കരുത്.
പൊട്ടത്തി ഇങ്ങെനെയാണ് ആഹ് അങ്ങനുയ്ണ്ടല്ലേ.
ആഹ്. മൂടി വെക്കാതെ അങ്ങനെ പിന്നെ അത് ഒലത്തി ഇണ്ടാക്കണം. ചീരകറി ഞാന് പിന്നെ ഇവിടെ എളാമ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ- ഓല വീട്ട്ന്ന് നല്ല ചോപ്പ് ചീര കൊണ്ടുവന്നാരുന്നു ഈ ഉ- ഉപ്പേരി വെക്കുമ്പോ ഒരു വേറെ വിഷയുണ്ട്
ആഹ്
ഞമ്മളെ കൈയില് എത്ര ഇണ്ടോ മോനുണ്ടല്ലേ എടുത്ത്. ഓന്റെ അടുത്ത് നിന്ന് മെല്ല മാറി നിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ട്.
ഓനെ അവിടെ സൈക്കിളാകെ പിത്തന് ആക്കാണ്.
ആഹ് ആഹ്.
സൈക്കിളുംമേ പണിയാ
ആഹ്
പിന്നെ ആ എങ്ങനെ നിങ്ങള് വെക്കല് പറഞ്ഞ്
ഞമ്മള് ഞാൻ പറയുവെ എന്ത് മുരിങ്ങായാലും ചീരായാലും മത്തനായാലും ഒക്കെ. ഞമ്മള് എത്ര എടുത്തിക്ക്‌ണോ അതിന്റെ കാൽ ഭാഗം പോ- നമക്ക് പിന്നെ ആവുമ്പം ഇണ്ടാകില്ല
അങ്ങനെ ഉണ്ടാവില്ല ചെലപ്പോ മുരിങ്ങ ഒക്കെ ഊരണോങ്കി എത്ര നേരാണ് ഇനിക്കൊക്കെ വേണ്ടതയെന്ന് അപ്പൊ എന്നോട് ഒരു ദിവസം ഹസ്ബെൻഡ് ചോയിച്ചു എന്തിനാ ഇതൊക്കെ പാട് നാലാൽക്ക് കൊടുക്കാണ് ചൂരിയപ്പൊ ഒരു ചെമ്പട്ടിയുണ്ട് വെച്ചപ്പ ഒരു പാത്രത്തിന്റെ കൊറച്ചു ഭാഗൊള്ളൂ
അങ്ങനെ തന്നെ ഉണ്ടാവുള്ളു ഞാൻ അതേപോലെ ചീര കൊറേ അരിഞ്ഞ്- ഉപ്പേരിക്ക് ഞാൻ മിനിഞ്ഞാന്ന് ചീര - ഉപ്പേരിക്ക് കിട്ടല് ഇല്ല ഞാൻ കിട്ടിയാ കറി ആക്കല് തന്നെയാണ് അപ്പോ കൊറച്ച്- ഇണ്ട്ന്ന് കണ്ടപ്പോ ഞാന് അത് ഉപ്പേരിയാക്കാനും വാണ്ടീട്ട് റെഡിയാക്കി ചട്ടീക്ക് ഇട്ടപ്പം എനിക്ക് തോന്നി കൊറേ ഇണ്ട്ന്ന് അപ്പോ ഞാൻ ഒരു കുപ്പിയിലാക്കി ബാക്കി ഫ്രിഡ്ജ്- ഡ്‌ജ്‌ക്ക്‌ വെച്ച് ഏഹ് അപ്പ ഇതിങ്ങനെ താന്ന് വരുന്നത് കണ്ടപ്പോ- പ്പ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ങ്ങാണ്ട് വീണ്ടും ഇതീൽക്കന്നെ ഇട്ടെക്ക കാരണം ഇത് ഒട്ടുയില്ല എന്നിട്ട് പിന്നെയും വേവിച്ച് വേവിച്ച് നോക്കിയപ്പോ തീരെയില്ല
ഭയങ്കര കയ്പ്പ് ഭയങ്കര കയ്പ്പ് എന്ത് നിങ്ങള് എങ്ങനെ വെക്കല്
ഇത് സാറാ മതി നമ്മള് തെങ്ങെക്ക് ഉപ്പും ചീരുള്ളിയും പരുമുളകും ഇട്ടിട്ട്- ഒന്ന് ചക്കീട്ട് വെളിച്ചെണ്ണയക്ക് ഈ തേങ്ങ- ഒതുക്കിയത് ഇട്ടിട്ടായിക്ക് മുരിങ്ങങ്ങ് കുറച്ചീച്ചെ കുറച്ചീച്ചെ ഇട്ട് കൊടുക്കുക
അതളക്ക
ആഹ് ഈ തേങ്ങീക്കാണ് ഞാൻ ഉപ്പിടൽ ആ തേങ്ങെക്കാണ് ഞാൻ ഉപ്പിടൽ തേങ്ങ നമ്മള് ചതുക്കുമ്പോ അയിക്ക് ഉപ്പിട്ട് കൊടുക്കലാണ് അത് പിന്നെ എല്ലായിടത്തും എത്തിയോളും പിന്നെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ ഇളക്കി ഇങ്ങ കട് സൂചിപ്പിച്ചുണ്ടാക്കണം ഉണ്ടാക്കി തിന്നാ നല്ല രസാ ഉണ്ടാക്കണെങ്കി കൊറച്ച് റിസ്ക്ണ്ട്
ആഹ് ഞാന് നമ്മക്ക് പറയുമ്പോ മുരിങ്ങുപ്പേരി ഒരു വിഷയ ഇല്ലാത്ത സാന. സിംമ്പ്ള് ആണ് വിചാരിച്ചു മുരിങ്ങ ഞാന് എന്താ ഞാന് ലാസ്റ്റ്‌ വെളിച്ചെണ്ണീക്ക് കടുകും ചീരുള്ളി ഒക്കെ ഇടും ഇവിടെ ഇമ്മ
ആ ഞങ്ങള് കടുക് കൊണ്ടർല ആഹ്
ചീരുള്ളിയും വെളുത്തുള്ളിയും തോലിച്ചിട്ടാണ്ട് എന്നിട്ട് പിന്നെ മുരിങ്ങട മുരിങ്ങ്ട്ട് അളക്കിയിട്ട്
തേങ്ങലിയ
ആഹ് തേങ്ങയും പച്ചമുളകും ചാച്ചിട്ട് മുരിങ്ങ ഇട്ടിട്ട് തേങ്ങയും പച്ചമുളകും ചാച്ചിടും
തേങ്ങയൊക്കെ ഇട്ടാ മതി വെളുത്തുള്ളിയും ചീരുള്ളിയും അപ്പോ നല്ലോ ചൊയ വരൂ മറ്റേത് നമ്മള് അങ്ങനെ ഇടുമ്പോ അത്ര വലിയ ചോയയ്ക്ക് കിട്ടൂല
ന്നിട്ട് ഞാൻ എന്ത് വിയയിച്ച ആവിൽ കടന്നാ പെട്ടെന്ന് ആ ഒരു നല്ല രീതിൽ മൂടിയൊക്കെ വെച്ച് അത് ഉണ്ടാക്കിയൊക്കെ ഇപ്പോ കഴിച്ച് തൊള്ളീക്ക്‌ വക്കാൻ വയ്യ
മൂടി വെക്കലുണ്ട് വച്ചാ മുരിങ്ങൊക്കെ അല്ലെങ്കിലും കൈപ്പുണ്ട് മൂടി വെക്കാണ്ട അത് തോന്നാണ് സാനെ കൊറെ
പിന്നെ എന്താന്നോ ഇന്നലെ ഊര്യ മുരിങ്ങെണ്
ഏഹ്
മുരിങ്ങ ഇന്നലെ ഊരിയതാണ്
അല്ല മു ചെലെ മുരി
ആഹ് ഇത്ണ്ടല്ലോ കായിണ്ടാണ് മുരിങ്ങയാണ് മുരിങ്ങ
ആഹ് ആഹ് ഇചോന്ന് ആ മുരിങ്ങക്ക് കയപ്പുണ്ടാവുന്ന് തോന്നുന്നുണ്ട് എനിക്ക്
അതുല്ല നല്ലോ മൂത്ത്ക്ക്ണ് മുരിങ്ങാക്കായ് ഉണ്ടായിട്ട് ഉ മുരിങ്ങ നല്ല മൂത്ത മുരുങ്ങിയായിരുന്നു അതുകൊണ്ടായിരിക്കല്ലെ
സാധാരണ ഒൽത്താട്ട് പക്ഷെ എനിക്ക് എപ്പോഴും എലെ എലെ ഇഷ്ട്ടം എലെ
അടെമാക്കും അതെന്നെ ഇന്റുമ്മമ്മ ഉണ്ടല്ലോ വെറൈറ്റി ഐറ്റം ഉണ്ടാക്ക മമ്മ ഫസ്റ്റ് മുരിങ്ങിയൊക്കെ കഴുകിച്ചിട്ട് തേങ്ങയും പച്ചോളകും ഉള്ളിയൊക്കെ ഇട്ട് ചതച്ചത് മുരിങ്ങീക്കിടും എന്നിട്ട് അത് ഉപ്പൂ അത് കൂട്ടി കൊയക്കും അത് ഫുള്ള് ആ അമ്മ എന്താ ചെയ്യാ അമ്മമാറിയു എല്ലോടത്തക്കും റ്റം ചെയ്യുന്നാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും മിസ് ഇന്നതാ ചട്ടി കടന്ന ഇങ്ങനെ അളക്കാൻ നൽക്കണ്ടറിയു
ആഹ ഒരു ഒരു ഐഡിയ ആണല്ലേ
ആഹ ഉപ്പും മുളക് ചതവൊക്കെ ഇട്ട് തേങ്ങൊക്കെ ആയിക്കിട്ട് അരക്കും അങ്ങനെ ആയല് മുരിങ്ങ പെട്ടെന്ന് വാടൂല കയ്ക്കൂലില്ല അങ്ങനെ എന്തോ പറയുന്നത് കേക്കാ വാടൂല തോന്നണ് അതുവല്ല നല്ല ടു സ തോന്ന് എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണിക്ക് അങ്ങനെ ഇട്ട്ങ്ങാണ്ട് അങ്ങനെ ആൾക്കലാന്ന്
അയിശരിയ
ആഹ അങ്ങനെവുമ്പോ ഉപ്പും എല്ലാ ടത്തേക്കും എത്തും പറയും
ഇവിടെ മക്കൾക്കായാലും എനിക്കായാലും ഹസ്ബൻഡിനായാലും ഒക്കെ ഇഷ്ടമാണ് ഇങ്ങനെത്തെ എന്തെങ്കിലും ഇലക്കറികളോ ഏ ഉപ്പേരികളോ
ഇവിടെ എന്റെ മോന് പ പറ്റല്ല ഹസ്ബൻഡിന് രാത്രി വരില്ല ഹസ്ബൻഡ് വല്ല ഫോണിലൊക്കെ നോക്കി മുരിങ്ങേന്റെ മുരിങ്ങ അരച്ചു കുടിച്ചാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ട്രൈ ചെയ്യണം എന്നൊക്ക പറയും എന്നാ മുരിങ്ങ വെച്ചത് ആള് കഴിക്കൂല്ല
ആഹ് അതെ ഓലെ ശരീര ത്തിന് ജിമ്മിന് അങ്ങനത്തേനൊക്കെ ആയിരിക്കും
അങ്ങനത്തീര്തന്നെ വയറ് കൊറക്കാന് കൊഴുപ്പ് കുറയാന്‌ മുരിങ്ങര വച്ച് കുടിച്ചണം എന്നൊക്കെ പറയാ എന്നാ വേവിച്ചത് ഒരു കണ്ടും ഉം ഉം
ഉം ഉം ഉം
അല്ല ഓള് ഓള് വിചാരിച്ച തടി കുറക്കാൻ എന്തു ചെയ്യും
ആഹ് ഓള്‌ വിചാരിച്ച എന്തും ചെയ്യോ വേറെ കഥ
ആഹ് ഓൾക്ക് തടിയുന്നൊരു വിഷയല്ല കൈപ്പൊന്നുമല്ല കൊറെക്ക ദിവസം ഉലുവ വെള്ളത്തിലിട്ടാണ്ട് രാവിലെ തിളപ്പിച്ച് അത് കുടിച്ചേന് ഓ ഞാനൊരു മുറുക്ക് കുടിച്ചിട്ട അങ്ങ് ഒട്ടും ഉറങ്ങണില്ല തുപ്പാനും തോന്നണില്ല ലാസ്റ്റ് എറക്കി പഞ്ചാരക്ക തിന്ന് കൈപ്പാറ്റി ഇത് ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കേ
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ അങ്ങനെ മറക്കിൽ തുടങ്ങിയാണ്ട് ഞാൻ മറക്കും അപ്പം പിന്നെ ഓള് വന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു
ഉം ഞാൻ പറയുമേ ഇലക്കറികളിൽ നല്ല പ്രോട്ടീനുകളുണ്ട്
ആഹ്
ഏഹ് ഇലകളെല്ലോ കഴിക്കണം എന്നാ പറയല് കണ്ണിന് കഴ്ച ശക്തിക്കും
ഉം എനിക്ക് മത്തന്റെ ഇലയൊക്കെ ഭയങ്കര ഇഷ്ടാ മത്തന്റെല താളിച്ചാല് അത് ഒരു പ്രത്യേക ഒരു ഉപ്പ് കുടിച്ചുവല്ലോ മത്തന്റെ ഇല
ഇവണ്ടായിരുന്നുട്ട് എന്നിട്ട് കായ് ഉണ്ടാവണേ അതോണ്ട് മത്തന്റെ ഇല നുള്ളാൻ പറ്റൂല ഇ വെച്ച് വെച്ച് വെച്ച് വെച്ച് അഹ് പിന്നെക്ക കായ ഒന്നാ കിട്ടിയത് ഒരു കായ ആയി വന്ന് കിട്ടിയത് വല്യ ഒരു കായ് കി എല്ലാർക്കും ഞാന് വീതിച്ച് കൊടുത്ത എന്നിട്ട് പിന്നെ ഏലങ്ങ് ഉണങ്ങി അങ്ങ് പോയി രണ്ടിന് ഉപയോഗം വന്ന
അത് പവിടൊക്കെ അങ്ങനെ തന്നെ അവിടെ വീട്ടിലാണെങ്കിലും ഉമ്മമാ സമ്മതിക്കൂല അടുത് വട്ടാനൊക്ക ഉമ്മ പറയും എന്നാലു രണ്ട എല അഥവാ അങ്ങനെ ഉണങ്ങിപ്പോയ സങ്കടിക്കാനും രണ്ട എല ച്ച്
അങ്ങനെ
പിന്നെ എന്തൊക്കെയാ ചീരയും മുരിങ്ങിയും ഈ മത്തനല്ലാത് വേറെ എന്താ ഇലകളാ എടുക്കല് ചിലരു തുകന്റെ എലൊക്കെ കെടുക്കുംകാക്കെ നല്ല
ആഹ് ഞങ്ങൾ ഇണ്ടാക്കിയണ്ട് തുകന്റെ എല അല്ലേ ആഹ് മറ്റേ ചീരല്ലേ എന്തോ ഒരു എന്തു വേറെ എന്തോ ചീര പിന്നെ നമ്മൾ അതിരൊക്കെ കുത്താൻ പണ്ട് കാലത്തൊക്കെ വെക്കലുണ്ടായിരുന്നു
ആഹ് ഇംഗ്ലീഷ് ചീര
എനിക്കറിയൂല അങ്ങനെ ചീര ഉണ്ട്
ചെറിയൊരല ആഹ് അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇംഗ്ലീഷ് ചീരന്നാ പറയാ പറയും മലയാള ഇംഗ്ലീഷും ഒക്കെ ഉണ്ടോച്ചും അതുണ്ടല്ലോ ഒരു വടി മരിക്ക ചെറിയ ഇലകൾ നല്ല അതിരന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു അതിരായിട്ട്തന്നെ വെക്കാം
ആഹ് അതന്നെ
അല്ല കോലു പോലെവരും ചെയ്യും പടർന്ന് അങ്ങനെ പോല്ല കോല പോലെ മേലക്ക അങ്ങനെ പോവാ ചെയ്യാ
പിന്നെ പോവുളളു
ആഹ് ഇന്നാ പെട്ടെന്ന് ഉണ്ടാവും ചെയ്യൂട്ടോ പെട്ടെന്ന് പോവൂല എത്ര പൊടിച്ചിട്ടാല് കുറ്റി ഇണ്ടെങ്കി ഇണ്ടാവും എത്ര കാലം കഴിഞ്ഞാലും
ഉം അത് ഉണ്ടായ നല്ല രസറിണീക്ക അതേപോലെ ഇവിടെ കാട്ട്ന്ന് നിന്നാളണ്ട് തൊഴിലുറപ്പാര് ഒരു സൈസ്‌ എല പറിച്ചുപോണ് അപ്പൊ എന്തിനാ ചോയിച്ചപ്പോൽ ഓലക്ക് ആത് ഉപ്പേരി വെച്ചാ നല്ല രസമാണന്ന് നമ്മൾ ഞമ്മളെ മുന്നിൽ കാണാണ് നമ്മക്ക് എന്തിനാ ഉപ ഇടിക്കാൻ പറ്റുവന്നോ എത്താ കാട്ടാന്നോ ഒന്നും അറിയൂല ഇവർ ഉണ്ടാവും പറിച്ചു പോണ്
ചലോൽ പറഞ്ഞെക്കാ തുകന്റെല ഞാൻ അതുവരെ നോക്കില്ല പക്ഷെ തുകന്റെലവെച്ചാ ചോറീല്ല
ഞങ്ങങ്ങനെ പറിക്കൽ കൈമൽ കവറി ഇട്ടിട്ട് ഉം ട്ടീ കാരണം അക്കിയാ അത് ചോറിയും നല്ല രെസാ
തന്നെ മത്തന്റെ എലാ പോലെയാണേ ഉപ്പ് ഉപ്പ് പിടിക്ക്യാവോ
ഉം സുഗേൻ്റെ എല അല്ലേ ല്ലേ
ആഹ്
തുകെന്റെ ഒരാ ഉപ്പ് പിടിച്ച്ട്ട് പ്രത്യേ ഞാൻ പണ്ട് കാലത്ത് ചെറുപ്പത്തി തിന്നാട്ടോ ഞങ്ങള് എങ്ങനെ നി ആഹ് അയ്മേല് കവർ ഇട്ടാണ്ടക്ക് തുഹന്റെ എലാ പറിച്ചാ പോണാക്കെ എനിക്ക് നല്ലാം ഓർമ്മണ്ട് ഒരു കൈമേ കവറും മറ്റേ കയ്യില് പാത്രത്തെ വെച്ചിട്ട് ഐക്ക് ഇങ്ങനെ എലാ എട്ത്തിട്ട് പിന്നെ ആഹ് ആ ക
ക്ക് ഒര് തുള്ളി എവടെലും ആയാല് ഔ ആഹ് അയിന്റെ ഒര് ചോറി ഉം അയിന്റെ പെകയാണ് ചോറിയാന്ന് തോന്നത് അല്ലേ
ഏഹ്
അതിന്റെ പൊടിയല്ലേ ചെറിയ തൂകന്റെ
എന്താ ആരിക്ക് അറിയാം ഞമ്മക്ക് തൊട്ടാ ചോറിയ അതിയാല് ഉപ്പേരി വെച്ചാ നല്ലാ രെസാട്ടോ ഉപ്പേരിയും കറി കറിയാണ് സാധാരണ വെക്കല് ഉപ്പേരിക്കൊന്നും കിട്ടേ ഇല്ലാ അത്രയും വേണ്ടേ
ആഹ് കോവകൊണ്ടൊക്കെ വെക്കും
ആഹ് കോവക്കന്റെ എലേക്കെ വെക്കേണ്ട് തിന്ന് ഇണ്ട്
ആഹ്
പിന്നെ എന്താ
എന്നാ ശെരി ഞാന് ഇവടെ വെള്ളം ഇല്ലാതെ കുടുങ്ങി ഇനി ഇപ്പോ എന്ത് ചെയ്യണമെങ്കില് വെള്ളം വേണം എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഇക്കാ
ആഹ് വെള്ളം ഇല്ല അല്ലേ
അടുക്കളെലാണെങ്കി രാവിലത്തെ പാത്രം ഫുള്ള് ഇണ്ട് ഫുഡ് കയിച്ചതല്ല ഇണ്ടാക്കി വെച്ച പാത്രം തന്നെ
ആഹ് ആഹ് ആഹ് ആഹ് വെള്ളം അല്ലെങ്കി കുടുങ്ങും ചെയ്യും
ഉം ഇന്ന് ഇപ്പോ മോട്ടർ ഇട്ട് ഇന്ന് റെഡി ആയിട്ട് അയ് കയിച്ചിലായി എന്നാ ശരിട്ടോ ആഹ് ഓക്കെ
ഓക്കെ